ഹലോ കേക്കാവോ കേക്കാവോ?
ആഹ് ആഹ് കേൾക്കാം എന്തൊക്കെണ്ട് വിശേഷങ്ങള് ആഹ് കാ കേൾക്ക്ന്ന്ണ്ട്.
സു ആഹ് ആഹ് സുഖാ. അവിടെയോ? സുഖാണ് അവിടെയോ?
ഭക്ഷണക്കെ കഴിച്ചോ? ഓഹ് ആഹ് സുഖാണ് സുഖാണ്.
ആഹ് ഭക്ഷണം ഇല്ല കഴിച്ചില്ല കഴിക്കണം കഴിക്കണം. അവടെ കഴിച്ചോ?
ഇണ്ടോ
എന്താ ഏഹ് മീൻകറിയും മീൻ വറ്ത്തതും.
മീൻ വർത്തത് ഉം ആഹ് ഉം ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നു മക്കക്ക്ങ്ങനെ ഭഷണം കൊടുത്തോണ്ടിരിക്കാണ്. ഇബടെ പരിപ്പ് പരിപ്പ് കറിയാണ് തേങ്ങ അരച്ച് പരിപ്പ് കറിയാണ് മീൻ പൊരിച്ചതാണ്.
ഓഹ് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കായിരുന്നോ?
ആഹ് കുട്ടികൾ ആഹ് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കായിരുന്നു അവര്ക്ക് കഴിക്കാൻ ഭയങ്കര മ ട്യാണ് അപ്പങ്ങനെ അവര്ക്ക്ങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കായിരുന്നു. ഇങ്ങൾ കുക്കെയ്യോ ഇങ്ങളാണോ കുക്കെയ്യ്ണേ? ആഹ്
ഉം ഇല്ല ചെല സമയത്ത് അമ്മയാ കുക്കിങ്
അമ്മയാ കുക്ക് ചെയ്യുന്നെ ഓ കുക്ക് ചെയ്യാ അറിയോ
രാവിലെ എന്തായിരുന്നു കഴിക്കാൻ
രാവിലെ ദോശയും പിന്നെ ചിക്കൻ കറിയായിരുന്നു ഇവിടെ
ഓ ഓ ഇവിടെ ദോശയും മുട്ടക്കറീം
ഓ ഓ അങ്ങനെ വൈകുന്നരം സ്നാക്ക് ഒക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കാറുണ്ടോ
ഇല്ല കടയിൽന്ന് വാങ്ങും
കടന്ന് വാങ്ങല ഓ അല്ല ബേക്കറിയോ ബേക്കറി ഐറ്റംസോ
ആഹ് ഏത്തക്ക അപ്പം അങ്ങനെ
ഏ ഡെയ്ലി അങ്ങനെ വാങ്ങല
ആ അമ്മയ്ക്ക് കടയുണ്ട് അപ്പൊ ആ കടയിന്ന് നമ്മൾ വാങ്ങും
ഓ അങ്ങനെ ആഹ്
അങ്ങനെ
പിന്നെ ഇവിടെ അങ്ങനെ ചായ കുടിക്കലൊന്നുമല്ല അങ്ങനെ
ഇല്ലല്ലേ
ഓ അപ്പൊ പിന്നെ കടി അങ്ങനെ എന്തെ ബേക്കറി ഐറ്റംസ് ഉണ്ടെങ്കി മക്കൾക്ക് ചായ വേണം അല്ലെങ്കി വേണ്ടാണോ
ഓ ഓ മഴയുണ്ടോ അവിടെ
ഓ മഴ അങ്ങനെ വരുന്നുണ്ട് ന്നെ ചാറുന്നുള്ളു
ഓ ഇവിടെ ഇവിടെ ഫസ്റ്റ് വെയിലായിരുന്നു ഇപ്പം ഇപ്പ വീണ്ടും മഴ പെയ്തു ഇവിടെ തോരാതെ മഴ പെയ്തുകണ്ടിരിക്കുകയായിരുന്നു ഇന്നോ ഉള്ള ഇച്ചിരി തോർച്ച
ഓ അവിടെ വെള്ളം കയറുന്ന സ്ഥലാണോ നല്ല മഴ പെയ്താല്
ഇല്ല മഴ പെയ്യുമ്പോ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കും കുറെ കഴിയുമ്പോ അതങ്ങ് പൊയ്ക്കോളും
അല്ല പിന്നെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് വെള്ളം കേറിയിരുന്ന സ്ഥലയിന്നോന്ന് ചോയിച്ചത ഓ വേനക്കാലായ വെള്ളം ഉണ്ടാവോ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് കുഴപ്പൊന്നുമില്ല അവിടെയോ
ഇവിടെ കുഴപ്പൊന്നില്ല ഇവിടെ ഞങ്ങള് പാറ പാറത്തിന്റെ വയലിന്റെ ഇതായിരിക്കുകയാണ് ഞങ്ങളെ വീടുള്ളത് ഫുൾ ടൈം വെള്ളം ഉണ്ടാവും വേനൽക്കാലത്തായാലും വർഷകാലത്തായാലും ഒക്കെ ഉണ്ടാവും വർഷ കാലത്ത് പിന്നെ നന്നായിട്ട് വെള്ളക്കം എന്തായി പിന്നെ കിണറൊക്കെ കവിഞ്ഞു ഒഴുകണെ
ഓ ഓ ഇപ്പൊ പ്രളയം സമയത്ത് പ്രശ്നംണ്ടായിരുന്ന്
ഇപ്പൊന്നല്ല ഞങ്ങ ഞങ്ങൾ ചുറ്റുവട്ടത്തിണ്ട് എങ്ങ ഇങ്ങോട്ട് നിങ്ങട്ടൊന്നും ഇല്ല ഞങ്ങളെ വീടിന് അടുത്തേക്കൊന്നുംല്ല അത്കൊണ്ട് പെട്ടിട്ടില്ല
കടല് കടലിൻ്റെ അടുത്ത
ഓഹ് അങ്ങനെ അപ് ആ ഉപ്പ് രസണ്ടോ വെള്ളത്തിന്
ഇല്ല ഇല്ല ഇല്ല അങ്ങനെൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല
തൊട്ടടുത്തു തന്നെ അല്ല പൊതുവെ ആഹ് അല്ല പൊതു ആഹ് അ പൊതുവേ അങ്ങനെ പറയുന്ന കടലിന്റെ അടുത്തുള്ള കെണറ്റിലൊക്കെ
ഇല്ല ഇല്ല ഇവിടെ കിണറ്റല്ല നമുക്ക് പൈപ്പ
അങ്ങനെ അല്ല ഞങ്ങള് ഇതേമാതിരി ഒരിക്ക ബീച്ചിലൊക്കെ പോയന്നെ വെള്ളത്തിന് ദാഹിച്ചെന്നെ ഒരു വീട്ന്ന് വീട്ട്ന്ന് വെള്ളം പിന്നെ കുടിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പൊ അപ്പം പറഞ്ഞു അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇവ്ട്ത്തെ ഉപ്പ് രസം ആണ്ട്ടോന്ന് പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണ് കടല് നോ ക്കിയാ കാണും അതുകൊണ്ടായിരി
ആഹ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഉപ്പ് രസം ഇല്ല ഉം
ഉം എന്നിട്ട് ആഹ് വെള്ളം കുടിച്ചിട്ട് അനക്ക് ദാഹം തീരുന്നില്ലക്ക ഇ ദാഹം തീരൂല നല്ല ഉപ്പ് രസം ആയതോണ്ട് ആകും ഇച്ചിരി ചീല്
ഓ ഓ ആന്നാന്ന് പക്ഷെ ഇവിടെ സീനില്ല അങ്ങനൊന്നും
ഏഹ് അപ്പം ബീച്ച് ഏരിയയാണ് നിങ്ങളത്
ആഹ് ബീച്ച് ഇവിടെ ബീച്ചല്ല ബീച്ച് കൊറച്ച്
ആഹ് ഓ നിങ്ങള് അങ്ങട്ട് പോവാറുണ്ടോ നിങ്ങക്ക് പിന്നെ എടുത്തന്നെ ആയാല് ആഹ് അങ്ങനെ ഇമ്പം ഉണ്ടാവൂല ഈക്കാലം എപ്പോഴും കാണണത്
ഇല്ലില്ല നമ്മള് നമുക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ഉം
ഉം അങ്ങനെ ബോട്ട് അങ്ങനെത്തൊക്കെ പോണ കാണോ
ആഹ് കാണാം കാണാം
ഉം ഉം മക്കളൊക്കെ ത തനിയേ പോവോ അങ്ങ
ല്ല കുഞ്ഞ വാവയാ വാ
ഏഹ് ഓ എങ്ങനെ ഹലോ ഹലോ കേൾക്കില്ലേ ഹലോ
ഹലോ
ആഹ് കേൾക്കണ്ട് പറഞ്ഞോളി ആഹ് കേക്കാം ആഹ് ചെറിയ മോനാണോ മോളാണോ
മോള് മോൻ മോൻ
ഉം
ആഹ് അവിടെയും വാവ സംസ് കരയുന്നല്ലോ
ആഹ് അവൻ ഒന്ന് വീണു
അയ്യോ വല്ലോം പറ്റിയോ ഉം ഉം ഇവിടിപ്പം എന്തായാലും വെയില് ചെറുതായിട്ട് വന്നിട്ടുണ്ട് തുണിയൊക്കെ കഴുകിടാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് ഒണങ്ങാറ് ഒന്നുണ്ടാവലേക്കാലേ അല്ലേ
ആഹ് എന്നുവച്ചാ ഇവിടെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുയായിരുന്നു ഇന്നേ ഉള്ളു ഇത്തിരി വെയില്
അപ്പൊ ഉണക്കാനൊക്കെന്താ ചെയ്ശാ വാഷിംഗ്‌ മെഷീൻ ഉണ്ടോ
ആഹ് വാഷിംഗ്‌ മെഷീൻ ഉണ്ട്
ഉം ഉം അങ്ങനെ ഉണങ്ങി കിട്ടാ മതിയാകുലെ
പിന്നെ മഴയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ അവിടെ
ഇല്ല മഴേടെ ബു പിന്നെ ഇടിം മിന്നലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിനു ആഹ് ഇടിമിന്ന ഇത്രയൊ ആൾക്കാര് മരിച്ചില്ലേ ഇടി മിന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസിലൊക്കെയിങ്ങനെ കേൾക്കാ കേൾക്കാറുണ്ടല്ലോ
ഉം
അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഭയം വരും കാരണം മഴനേക്കാളും ഇടിയും മിന്നലാണുള്ളത്
ആഹ് നമുക്കിതു ഇവിടെ മഴയാ കൂടുതല്
ഇവിടെ അങ്ങനെ മഴ അങ്ങനെ വെയ്യണന്നല്ല മഴ പെയ്ത ഇവിടെക്കെ ഉറവ് ഒറവുണ്ടാവും
ഉ ഉം ഇവിടെ പക്ഷെ ഭയങ്കര മഴ ഉം
അപ്പൊ പുറത്തേക്ക് എന്താണ് ജോലിക്കൊക്കെ പോകാൻ സാധിക്കൂല്ലേ ഹസ്ബൻഡിനൊക്കെ
ആഹ് പോവുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ബുദ്ധിമുട്ടാ
ഓഹ്
ഉം അവിടെ ഈ പാടമായതുകൊണ്ട് വലിയ വല്ല എഴ ജന്തുക്കളും അങ്ങനെ ശല്യമുണ്ടോ
ഇല്ല അങ്ങനത്തെ ഇങ്ങനത്തെ കുഴപ്പങ്ങളുംല്ല അങ്ങനെക്കെങ്ങെ പിന്നെ എവിടെപ്പ പാടം പറയുന്ന ഇപ്പ നെല്ല്ലൊന്നുംുമല്ല ഉള്ളത് പാടമായിരുന്നു പണ്ട് നെല്ല് കൃഷിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ പശുക്കള വളർത്തുന്ന പുല്ലുകളൊക്കെ അല്ലേ അതൊക്കെയാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നു അപ്പ അതിങ്ങനെ കാട് കൂടുമ്പോൾ പന്നികളും അങ്ങനത്തെക്കെ ഉണ്ടാവേണ്ട് അല്ലാതെ സീനന്നല്ല
ഉം ഉം
അവിടെ കൃഷികളോ മറ്റൊക്കെ നടക്കുവോ
ഇല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ല ഈ ഏരിയയില്
ആഹ ഓ
ഇവിടെ അങ്ങനെ കൃഷിയായിട്ടൊന്നും ഇല്ല പിന്നെ
ആ പിന്നെ
ഒക്കെ
ആഹ് ആഹ് ആഹ്
ഉം
മീനൊക്കെ ങ്ങ ക്ക് വിലക്കുറവേക്കാരം ല്ലേ ആണോ
ആഹ മി നൊക്കെ ഫ്രീയ
ആഹ അതാ ചോദിച്ചേ ഇവിടെക്കെ നല്ല വില കൊടുത്ത് വാങ്ങണ ആഹ്
അവിടെക്കെ വരുമ്പോ ഭയങ്കര റേറ്റ് ആകും
ഭയങ്കര ഭയങ്കര റേറ്റോവും ങ്ങനെ കൈമാറി കൈമാറി സാധനല്ലേ അപ്പൊ റേറ്റ് കൂടും നിങ്ങക്ക് ഫുൾ ടൈം മീൻകറിയായിരിക്കും ആഹ് അങ്ങനെ പല ടൈപ്പ് മീന് ഉണ്ടാക്കും
പാടല്ലേ
ആഹ് ഇല്ല ഞങ്ങൾക്കൊന്നും കുഴപ്പല്ല ഞങ്ങ ഒരു നേരം ഇല്ലെങ്കിലും കൊഴപ്പൊന്നുല്ല ചീവച്ചോണ്ട് നിങ്ങൾക്ക്ത് എന്താണ് നിങ്ങളെ പ്രധാന ഭക്ഷണായി മാറിയില്ലേ
മാറിയത് അവിടെ മീൻ ആഴ്ചയല്ലോ വല്ല വാങ്ങോ അപ്പൊ
ആഹ് വാങ്ങും ഞങ്ങൾ ഡയലി വാങ്ങൊക്കെ ചെയ്യും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുല്ല കിട്ടില്ല ന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോർന്ന കൈയായിയൊന്നുമില്ല ഒന്നെങ്കിൽ ചിക്കൻ വാങ്ങും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലൊക്കെ വാങ്ങും. അല്ലെങ്കിൽ പച്ചക്കറി യാലും മതി. കുഴപ്പൊന്നുല്ല നിർബന്ധൊന്നുമില്ല.
ഉ ഇവിടെ നമ്മള് ശീലിച്ചോണ്ടേ നമുക്കൊക്കെ ബുദ്ധിമുട്ടാ.
ആഹ് ആഹ് ആഹ ആഹ ങ്ങനെ പല ടൈപ്പ് വലിയ വലിയ മത്സ്യങ്ങക്കെ കിട്ടുവോ? വലി യ വല്യ മത്സ്യങ്ങള് കിട്ടുവോന്ന് ചോദിക്ക ഉ അങ്ങനെ ഇങ്ങള് നിങ്ങൾക്ക് ബോട്ട് അങ്ങനെ കാര്യങ്ങൾ എന്തകിലും ണ്ടോ?
ആ ബോട്ട് ഉണ്ട് ബോട്ട് ബോട്ട്.
അപ്പൊ പിടിക്കാൻ പോവലുണ്ടാവും ലേ?
ആ ഉണ്ട് അച്ഛനൊക്കെ പോവും. ഉം അപ്പൊ പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ?
ആ ഡയലി ഇങ്ങനെ പോകുമ്പോ നിങ്ങക്ക് പേടിയൊന്നും ഇണ്ടാവുല്ല
ഇല്ല ഇല്ല ഇല്ല അത് നമുക്ക് ക്ഷീല മല്ലേ? ഭയങ്കര സേഫ്റ്റിയാ. ഉ വലിയ സീനല്ല വലിയ ബോട്ടാ.
ഓ അതാണ്
ക്ക്യ ണ്ട
പേടികെണ്ട ഓ
ഉം കുഞ്ഞല്ല വലുതാ.
ഏ ആ ന്നട്ടാ. നമ്മള ഇങ്ങനെ നമ്മളൊക്കെ ബീച്ച് കാണാൻ പോവാനുള്ളല്ലതെ അങ്ങനെ കാണുക എന്നല്ലാതെ അതിനെ കുറിച്ച് നമ്മുക്ക് ന്നും അറിയില്ലല്ലോ ഓ നമ്മക്ക് അങ്ങനെ ബീച്ച് ബിച്ചി പോയിങ്ങാണ്ട് ബോട്ടില് അങ്ങനെ ബോട്ട് കപ്പല് അങ്ങനെ പറയ്ണെ കാണാ എന്നല്ലാതെ. അത് എ അറിവൊള്ളും നമുക്ക് ഉ
നമ്മുടെ നമുക്കത് ശീല ആയതൊണ്ട് വലിയ സീൻ ഇല്ല. കുഞ്ഞി നാൾ മുതൽ മുതലേ ഇവരൊക്കെ പോക്കുന്നല്ലേ.
ഉം നിങ്ങൾ പോയിട്ടുണ്ടോ കൂടെ?
ഏ ഇല്ല ഇല്ല ഇല്ല നമ്മളൊന്നും കൊണ്ട് പോവത്തില്ല.
ഏ നിങ്ങൾ ചോദിച്ചിട്ടും ഉണ്ടാവുല്ല. അല്ല ഇങ്ങനെ ചെറിയ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ.
നമ്മള് അല്ലാതെ ഇവിടെയൊക്കെ അല്ലാതെ ഈ കായലിലൊക്കെ പോകുമ്പോൾ കയറിയിട്ടുണ്ട്.
ഏ
ഉം അങ്ങോട്ട് പോയിട്ടില്ല. നമ്മള്
ഉം ആ ആ വേറെ എന്തെന്നാ. ഉം ന്നാ ആയിക്കോട്ടെട്ടോ ഞ പിന്നെ വിളിക്കണ്ട് ന്നാ.
ആഹ ശെരി ശെരി എത്ര എണ്ണം വേണം അനക് എത്ര രൂപ.